ഹലോ
കേക്ക്ണുണ്ടോ ആ എന്താ പരിവാ
നല്ലതന്നെ സുഖല്ലേ അവടെ ആ സംസാരം കേട്ടാ അറിയാം സുഖാണ് ആ പണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ പോണു
ഉം
ആ അതന്നെല്ല പണില്ലേ എന്തേലും വർക്കിയ്യ്ണ് ണ്ടോ
അത് തന്നെ ഇല്ല ഇപ്പൊന്നും വർക്ക് ചെയ്യ്ന്നില്ല വർക്ക് ചെയ്തായ്ര്ന്നു ഞാൻ നഴ്സിംഗിന്റെ സിങ്ങിന്റെ ഇതിലായിട്ട് വർക്ക് ചെയ്താരുന്നു ഇപ്പ നിന്നു പിന്നെ എന്താ
ആ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികള്ണ്ട് ആ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികള്ണ്ട് കേക്ക്ണില്ലേ
ണ്ട് ആൺകു
ആ ആ വല്ത് ആൺകുട്ടി ചെറുത് പെൺകുട്ടി ചെറുത് എൽ കെ ജി വല് ത് രണ്ടാം ക്ലാസ്സില്
അതെല്ലെ ആയ് ശെരി ഉം ഇവടെ ഒരാളേള്ളു ഇവടെ ഒരാളേള്ളു ഓന് അംഗൻവാടില് പോകാറായില്ല മൂന്ന് വൈയ്സ് ആയില്ല ആയിട്ട് പോവാ വിചാരിക്ക്കാ
ആാ അത് ശെരി
ഉംആ പിന്നെ മൂന്ന് വയസാവാതെ പിന്നെ കൊണ്ടോയി ആക്കീട്ട് കാര്യല്ലാ എന്താ ഫിഷ് ഫിഷ് കറി
ആ ഒക്കെ നേരാത്തെ ആയോ ഓ ഒക്കെ നേ നേരാത്തെ സാധനം കിട്ട് നേരത്തെ ആക്കാലോ ഫി വീടിന്റെ മുന്നേ കൂടി വെര്ന്നുണ്ടാവൂല്ലോ ഫിഷ് കേക്കാണില്ലേ ആ ആ ആ
ഓ ഓ നിങ്ങക്ക് വെര്ന്നരിക്ക്ല്ലേ ആയ് ശെരി എന്നട്ടിട്ടേ
ആാ അതെ നിങ്ങള് മാർക്കറ്റില് പോയി വാങ്ങാലാ ഇപ്പം ഞങ്ങള് മീന് മാ മാർക്കറ്റി പോയി വാങ്ങലാ
അതെ അല്ലേ
ഉം ഇപ്പോ ഈ വെര്ന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല്ലാ ഇപ്പം ചീഞ്ഞ മീനാവും അപ്പം പിന്നെ പറ്റ്
ആാ ഉം ആ ആ എന്താ പിന്നെ ഉണ്ടാക്കിച്ചേ
ഇന്ന് ചോറൊണ്ട് അല്ലാ ചിക്കനാണ് ഇന്ന് ചിക്കനേ പറ്റൊള്ളു മക്കാക്ക് മക്കാക്ക് ചിക്കന് ഇതില്ലാതെ കഴി കൂലാ
ആണല്ലേ അപ്പൊ ഫൈയ് ഫൈയായിക്കല്ലോ ഓലിക്ക് ആാ ശെ
ഇഷ്ടാണ് പിന്നെ ഗ്രേവിയെക്കെ ഭയങ്കര ഇഷ്ടാണ് എൻ്റെ മോന്
ആഹ ചിക്കനൊക്കെ കറി വെച്ച ഓന് കറിന്നെ പോയി ഇന്നെ കാണാത പോയി കുടിക്കും ഭയങ്കര ഇഷ്ടാണ് എരിവൊന്നും പ്രശ്നവേയല്ല ചെറുതിൽ പിന്നെ ചെറി ചെറിയ കു കുട്ടിക് പിന്നെ എരിവ് പറ്റൂല ഓക്ക് പ അരിവി കൂടി പോവാൻ പറ്റൂല എരിവ് അപ്പതന്നെ ഇഇഹ് ന് പറഞ്ഞ് വെള്ളം ചോദിക്കും ചോറ് കൊടുക്കുമ്പത്തിന് വെള്ളം ചോയിച്ച് ഓക്ക് ഭയങ്കര
അല്ല എന്താ എതെല്ലാ പഠിക്കുന്നേ
വ വാലിട് ഓൻ രണ്ടാം ക്ലാസിലാ രണ്ടാം ക്ലാസ്സിലാ പഠിക്കണേ മറ്റവൾ എൽ കെ ജി ഇപ്രാവശ്യം ആക്കിട്ടോളൂ
ശരി ബസ്സിലാ പോവല് തൊട്ടടു
അല്ല ഓട്ടോയിലാണ് ഓട്ടോയിലാണ് പോവൽ
ആ ഓട്ടോയിൽ പോയാൽ മതിയലോലേ അത് ശരിയാ
ആഹ അതെ തൊട്ട് അടുത്ത് തന്നെ കൊറച്ചൊക്കെ അടുത്ത് തന്നെയാണ് ആഹ അതെ പിന്നെ അവിടെ നായക്ക ആഹ നായകള് ട്ടോ ശല്യം കൂടുതലാണ് നായകള് അപ്പോ നടക്കാനൊന്നും പറ്റീല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ നടക്കാനൊന്നും പറ്റില്ല നായ ശല്യം ഉണ്ടായതുകൊണ്ടേ കേക്കണില്ല കേൾക്കുന്നില്ലേ എടക്ക് മുറിഞ്ഞ പിന്നെന്താ വർത്താനം
ഹലോ
ഹലോ കൽക്കില്ലേ
ആഹ ഇടക്കടക്ക ഇങ്ങനെ മുറിഞ്ഞു പോണണ്ട് എന്താ അറീല റേഞ്ച് പ്രശ്നാ തോന്നണ് ആ നല്ല മ മഴ ഉണ്ടായിരുന്നു ഇന്ന് നല്ല വെയിലുണ്ട് ഇന്നലെ വെരേയും മഴയെന്നു നല്ല മഴയാ പിന്നെ അവിടക്കുണ്ടോ മഴ അവിടക്ക് മഴയുണ്ടോ കേക്കണുണ്ടോ ഹലോ
ഹലോ കേൽകില്യാ
ല്ലേ ഇടക്ക് ഇടക്ക് പോണുണ്ട് സൗണ്ട് എന്താറിയില്ലാ
റേഞ്ചില്ലാഞ്ഞിട്ടായിരിക്കും
ആഹ് റേഞ്ചില്ലാഞ്ഞിട്ടാവും റേഞ്ച് ഉണ്ടോ
ഓ ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ട് ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല എന്താ പിന്നെ എന്താ പറയാ ആം എന്താ
പിന്നം
ഫ കൃശ്
ആഹ കൃഷിയൊക്കെയുണ്ട് വായ ഇവിടെ വാ ഉണ്ട് എന്താ മുളകുണ്ട് മുരിങ്ങുണ്ട് കറ്റാർവാായ ഉണ്ട് അങ്ങനൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചക്ക ഉണ്ട് മാങ്ങ ഉണ്ട് ചെടിയൊന്നും അധികല്ല ഇവിടെ ചെടിയൊന്നും അങ്ങനെ വളരില്ല ചെടി അങ്ങനെ ആർക്കും ഇഷ്ടല്ലേ എവിടെ അയി്മ ക്ക ആർക്കും ഇതില്ല ഉ ആഹ ചെടിക്ക് ചെിലവൾക്കല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി
ആഹ ആഹ ആഹ വടിയോ കങ്ങന ഓ ച കൃഷ്യന
പോയി എന്തോ പ്രോ ആഹ ആഹ ആഹ ആഹ ശരി കോഴികളൊക്കെ ഉണ്ടോ
കോഴികളുണ്ട് കോഴികളൊക്കെ ഇണ്ട് ഇപ്പഴ ഒരു ഓ കോഴിനെ വളർത്തുന്നുണ്ട് നക്കില്ലേ കോയി
ആഹ ഇല്ല ഇല്ല
ഇല്ല കൊറേണ് ഇല്ല കൊറണ ഒന്നുമല്ല ഒരു മൂന്നാലൊക്കെ മൂന്നാല ഉള്ളു
ആഹ ശരി
പിന്നെ
ന്താ മക്കൾ സ്കൂള് പോയോ
ഇല്ലല്ല ഇന്ന് ഹോളില്ലേ ഇന്ന് സ്കൂള ഇല്ലല്ലോ
ഓ ശന ശനിയാഴ്ച ഇല്ലല്ലോ അല്ലേ ഇന്നലെ ഇന്നലെ ഇല്ലായിുന്നല്ലോ അല്ലെ
അല്ലല്ലോ നറ അവവധായിരുന്നു ഇന്നലെ അവധിയ ആായിട്ട് ഞ എൻറെ വീട്ടക്ക് പോകുന്നതാണ് അപ്പൊ അപ്പൊ ഞാൻ എന്റെട്ട
ആ ശരിപ്പ വീട്ടിക്ക് തോ ഓ വീട്ടക്ക് എങ്ങനെ
ആഹ ആഹ് അല്ല
ഓ ശരി
ഉ കൊ ഒും പോരില്ല പണ്ടത്തെ ഇത്തെ പോലെ ബുദ്ധിമുട്ടൻ കുട്ടികളായിട്ടേ ഞാൻ ഒരു ദിവസം അവസ്ഥൽ പോന്നിട്ട് കൈ അങ്ങോട്ട് വേദനിച്ചിട്ടേ തിരക്കോണ്ടേ തിരക്കോണ്ടേ കുട്ടിന എടുക്കണം പിന്നെ കൈ്യൊ ഒരു കമ്പിമ്മീ വെച്ചിട്ടേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൈ വേദന മാറിയത് ചിലപ്പോ തിരക്കുണ്ടാവൂില്ല
ഹോസ്പിറ്റലും കാണിച്ചില്ലേ ആഹ ആഹ ആഹ ശരി ഉ ഓ ശരി
പിന്നെ എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താ പുതിയത്
വിട വിടന്തങ്ങനക്ക പോ ഹസ്ബൻറ് ഉണ്ട് ഹസ്ബൻഡ ജോലിക്ക് പോയിക്കണോ മോനണ്ട് വീട്ടിൽണ്ട് ര് ഓ ഉം പിന്നെ ങ്ങളെ വീട്ടിൽ എല്ലാരും ഇല്ലേ
ആഹ് ഉണ്ടേ ഇവിടെ രണ്ട് താത്താരുണ്ട് രണ്ട് ഇ ആങ്ങളുണ്ട് ഉമ്മയും ഉപ്പിണ്ട് പിന്നെ എഏട്ടത്തിയാൾക്ക് ഒരാരാൾക്ക് മൂന്ന് മക്കളുണ്ട് ഒരാൾക്കർ ഒരാളുണ്ട് അങ്ങനെയൊക്കെ പോണു
അത് ശരി പിന്നെ വീട്ടില് ചക്കിം മാ ങ്ങിംയൊന്നുല്ല.
ആ ചക്കിം മാങ്ങിംണ്ട്.
ഉ കഴിഞ്ഞോസ് ഒക്കെ കഴിഞ്ഞോ.
ആ ഇപ്രാവശ്യം നല്ലോണം കിട്ടീക് ണ് ച ചക്കിം മാങ്ങൊക്കെ ഇഷ്ടം പോലെ കിട്ടീക്ണ് കഴിഞ്ഞ പ്രാവശ്യം കമ്മിഏർന്ന്. അവടെ ആണെങ്കിലും ഞങ്ങക്ക്. ചക്കിം മാങ്ങിം ഇഷ്ടം പോലെ കിട്ടീക്ണ് അങ്ങനെ കിട്ടലല്ലെ ഇല്ല ഇപ്രാവശ്യം അയൽവാസിയെ ളൊക്കെ എല്ലാരും കൊടുന്ന് തന്ന്ക്ക്ണ്.
ഇപ്പൊ അയിന് എല്ലാടത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇഷ്ടംപോലെ ഇണ്ടാവലണ്ട് ഇപ്പൊ. ഇപ്പൊ ഈ ഒരു വർഷായിട്ട് നല്ലോണണ്ട്ല്ലെ.
ആ അതന്നെ ഈ വർഷായിട്ട് നല്ലോണം ഇണ്ട്.
ഉം ങ്ങള് ചക്ക എന്തെങ്കിലും എടുത്ത് വെക്കാറുണ്ടോ?
ആ ഇപ്പതാ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ചക്കമ്മതന്നെയാണ് ഇന്ന്. ഇന്ന് രാവിലെ തുടങ്ങിയ ചക്കമരി ചക്കലാണ് ചക്ക വറുത്ത് വറക്ക്ണ്ട് ഒരാള്.
ആ ശെരി ഇങ്ങളെ വീട്ടീളളാവൂലേ?
ആ പിന്നെ പഴുത്ത ചക്ക കൊറേ തിന്നു.
ആ ശെരി.
ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കാണ്.
അതെ ലേ
പിന്നെ മക്കള്എത്രീയിലാണ് പഠിക്ക്ണെ?
ഉം ഇല്ല മക്കള് പ പഠിക്കില്ല ഓന് മൂന്ന് വയസായിട്ട്ല്ലള്ളു. അംഗൻവാടി അൻ
ആഹ് ഒരാള് ഉള്ളൂ, ഒരാള് ആഹ് ഒരാള് ഉള്ളൂ ഏതാണ്. രാള്ണ്ട് കെര്തി അയ് ശെരി ചെർ ചെറെ കുട്ടിയാണ് ല്ലെ കല്യാണം കഴിഞ്ട്ട് എത്രായപ്പൊ?
കല്യാണം കഴിഞ്ഞിട്ട് ന ഒര് നാല് വർഷൊക്കെ ആവാറായി.
ആഹ് ഇവിടെ എട്ട് വർഷായി.
അത് ശെരി എട്ട് വർഷായില്ലേ. ഓ എല്ലാരും ഉണ്ട്
എല്ലാർക്കും സുഖല്ലേ ആർക്കും കൊഴ്പ്പൊന്നുംല്ലല്ലോല്ലെ.
ഇല്ല ഇല്ല ഇല്ല നിങ്ങളോടിം അങ്ങനെ ആയിരിക്കുവല്ലോ ല്ലേ
ആഹ് അൽഹംദുലില്ലാഹ് സുഖം.
ന്നാ ആയ്ക്കോട്ടട്ടൊ എന്നാ ശെരിട്ടോ.
കോട്ടെ ഞാൻ വിളിക്ക
ഓക്കെ ശെരി
പത്തായ പെട്ടെന്ന്